ഓ പണിയൊക്കെ കഴിഞ്ഞോ?
പണിക്ക്താ തൊട്ങ്ണ്
ആ മോള് എണീറ്റോ?
എണീ ല്ലേ ഉറങ്ങിയത്. ഈ ഉറങ്ങണ സമയത്തെ ഇതൊക്കെ നടക്കൊള്ളൂ. കുറുമ്പ് രാത്രി ചെല സമയത്ത്. ഒ ഉം കൊഴപ്പല്ല അങ്ങനെ പോണ്. ചില സമയത്ത് രു താണ് കളിയുടെ താഉമ്പളെ
അയ്ന് അങ്ങോട്ട് കേറോ സാറ ആരുണ്ടോക്കെ കളിക്കാനൊക്കെ?
ഏഹ്
വേറെ ആരെങ്കി
ഇല്ല ഇല്ല ഇല്ല ഓ ഇല്ല അങ്ങനെയൊന്നൂല്ല ആരു ഇല്ല അവളെ ചെറിയ കുഞ്ഞാണേ. ഏഴ് മാസ ആയിട്ടുള്ളൂ
ആ ചെറുതാല്ലേ. ആ ആ വീട്ടില് വേറാരുണ്ടൊ നോക്കാൻ?
വേറെ അം ഇപ്പ അമ്മായിമ്മ ഇല്ല അവിടേണ് അ അമ്മായിമ്മടെ വീട്ടില. അമ്മായിമ്മടെ വീട്ടിലാണ്. അം ഇമ്മാക്ക് പെട്ടെന്ന് സർജറി കാര്യങ്ങൾ പറഞ്ഞിട്ടെ ആ ആ അപ്പൊ ഉമ്മഉമ്മാടെ വീട്ടി പൊയിക്കോളാ പർഞ് അവിടെന്നോളാർഞ് ൻ ൻ ഇൻക്കും ബു ദ്ധിമുട്ടാവും കുഞ്ഞിനെട്ട് നോക്കാന്. അങ്ങനെയായോണ്ട് അങ്ങട്ട് പോയേക്കാ ആ ആ ഞാൻ ൻറെ വീട്ടിലപ്പോ
ആ ആ ആൾ ണ്ടാവല്ലോ
ആഹ് ഇവിടെ ഉമ്മീം ക എല്ലാരും ഉണ്ട് നാത്തൂനും അനിയത്തി
ആഹ്
അങ്ങനെ താത്താര് പിന്നെ ഇടക്കിടക്ക് വരും ആങ്ങളണ്ട് ആങ്ങള പൊർത്തായിരുന്നു. ഇപ്പോ വന്നിണ്ട് ഇനിയിപ്പോ പോവാനായി ഈ മാസം ഉം ഈ മാസം പത് നെട്ടാന്തിക്കെ ആയിട്ടേ ആ അതെ
ഉം പറിൻട്ട് കാര്യല്ല ഓരോതാണല്ലോ
ആ അതെ. കുടുംബം നോക്കണ്ടേ ആങ്ങള ആങ്ങളന്റെ എൻറെം കല്യാണം ഒരുമിച്ചായിരുന്നു.
ആ അതാണ് ഓര് കഷ്ടപ്പെട്ടാലന്ന നക്കൊള്ളൂ ഉം ഉം അപ്പൊ കൊറേ പട് ആ എത്രയ്ല്?
ഇതാ ഒന്നര വർഷേ കാണെള്ളൂ. കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ്.
ആ ഓർക്ക് കുട്ട്യേളുണ്ടോ?
ഇല്ലല്ല അവന് പ്പൊ പോണേന് മുമ്പായിട്ടൊന്ന് ആവാണെങ്കി സു തെന്നൊക് പറയ്ണ്ട് എല്ലാരും
ഒന്നര വർഷ ആയില്ലേ
ആ അതെ
പ്പൊന്നില്ലല്ലോ?
കൊഴപ്പങ്ങന്നൂല്ല
ആ ഒ നാത്തൂ ന്തേ ചെയ്യ്ണ്ടാ?
ആഹ് ഓള് ഡിഗ്രിക്ക് പഠിക്ണ്ട്.
ആ അപ്പ പിന്നേ
ആഹ് ഓരങ്ങനെ ക്ലാസും കാര്യങ്ങളും അഹ് തായാലു പഠി ക്കാലോന്നൊക്കെ പറഞ്ഞിട്ടെന്നെ ഓളുക്കുംപ്പൊ താല്പര്യൊക്കെണ്ട്, ഒന്നായി കിട്ടാന്
ഹ ഹ ഹ
അത്യാവശ്യം കുർച്ചൊക്കെ തടിയുള്ള ടൈപ്പ് ആവോണ്ടരി
ആ അനേണ്ടാവോലേന്നല്ലേ ആ ചെലോര്ക്ക് പുതിയെ ഞങ്ങളായി ന്റെ കുടുംബത്ത്ന്നനീച്ച് ഈ ന്ന് ഏട്ടനട് മാമന്റെ മോന ഓർക്ക് നാലഞ്ചു വർഷായിപ്പോ
ആതെ ഇന്റെ വല്ല്യേതാത്ത ഇതുപോലെതന്നെ പന്ത്രണ്ട് വർഷായി ഒരു കുഞ്ഞുണ്ട് അവൾക്കിപ്പോ, പന്ത്രണ്ട്, വയസായി ഓക്കെ ഇതുവരെ പിന്നെ വേറെന്നും ഇണ്ടായിട്ടില്ല അപ്പൊ ഓരന്നെ കൊറേ എടങേറായിങ്ങാണ്ട് നടക്ക
അതാണ് പറയാൻ പ
മ്മ് അപ്പൊ പെട്ടന്ന് ഒന്നെങ്കിലും ഇണ്ടായിന്നെങ്കിന്ന്ള്ളൊര് മ്
ആഹ് ആഹ്
പിന്നെ വേറെന്ത്
വേറെ അപ്പൊ ഇവിടെ ഉമ്മ എന്ത ചെയ്യണ്ടോ
ഇല്ലല്ല ഉമ്മ ഹൗസ് വൈഫെന്നെ.
ആഹ മക്കളന്നെണ്ടല്ലോല്ലേ
ഞങ്ങള് അഞ്ചു മക്കളുണ്ടേയ്
ആഹ് ഇക്കാക്ക് അല്ല മ്മ് ആങ്ങളഞ്ഞി എപ്പളാ പോവുന്നെ.
ഓൻ ഈ മാസം പതിനെട്ടാന്തിയൊക്കായിട്ട് പോവുംഅഹ്
ആ ന്ന് പാക്കിങ്ങൊക്കെ ചെയ്യണം ലേ മ്മ് തൊടങ്ങിയോ
ഇല്ലല്ല ഹ് ടൈമ്ണ്ടല്ലോ മ്മ് പറ്റാണെങ്കി ആ കൊണ്ട് പോയി ഇവടെ പൊർത്തിന്ന് മീന് ഇ ങ്ങനെ അ എന്താ ഫങ്ഷൻസ്ണ്ടാവുമ്പോ പരിപാടി ഏറ്റെടുക്കുല്ലോ അവരടുത്ത്
പറയോ ഇണ്ടാ
ആഹ്
ആ.
ഓനങ്ങനെ കൊണ്ടോവല് ആ ബുദ്ധിമുട്ടണ്ട വീട്ടിലുള്ളോർക്ക് ബുദ്ധിമുട്ടേണ്ട
അ ബുദ്ധിമുട്ട്ണ്ടാ അമ്മള് പൈസ കൊട്ത്താതിയല്ലോ ചെലോര് ചെലോര് വീട്ടി ആ ചെലൊര് വീട്ടി ഇണ്ടാക്ണ നല്ല രസായ്രിക്കും.
ആ ഇത് ചെലോല് ഇണ്ടാക്കിയ കൊയ്പ്പണ്ടാവൂല ഇബടെമ്മ ണ്ടാക് ക്കിയാല് ക ണ്ടാക ഏ രസൊക്കെ ണ്ടാവലിണ്ട് പശ്ശെ മ്മളങ്ങനെ
നെ കേടായി
ആ പെട്ടന്ന് കേടായി പോവും അങ്ങനെ വെച്ചോണ്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൊണ്ടോവാനൊക്കെ എടെങ്ങേറാ കൊണ്ടോയോണ്ട് കാര്യല്ലലോ പെട്ടന്ന് തീർന്നിട്ടില്ലെങ്കി ഒര് ഉം ടൈംമ് വെച് ച്ച് തായിട് കൊണ്ടല്ലേ ഒരുപാട് ഉപയോഗിക്കണം കെരുതിട്ടാണല്ലോ കൊണ്ടാവുണ്ടാവും പക്ഷെ പെട്ടെന്ന് കേടായി കയ്ഞ്ഞാല്, ആ
ന്തേലും കാര്യണ്ടാവൂല വെയ്റ്റല്ലേ ഉം അതാണ് പ്രശ്നം മറ്റേ ഓര്ണ്ടാക്ക്ണോരാവുമ്പോ കേടാവണ്ടാക്കാൻ വേണ്ടി
ആഹ അതെ അപ്പൊ ബുദ്ധിമുട്ട് ആഹ ഇപ്പൊബുദ്ധിമുട്ടന്ല്ലേ അപ്പൊ ഉപ യോഗിക്കും ചെയ്യ അങ്ങനെയക്കെ ന്നിട്ട് വേറെ പിന്നോന് പോണം ഓരോ കാര്യങ്ങള് ബ ടെ ഓന് ഇവടെ പയെ മുട്ടാ യേള ക്കെ ഉണ്ടാവോലോ അങ്ങൻ ത്തെണ് കാര്യയിട്ട് കൊണ്ടോക ല് അതാണ് അവരുടെ ഇള്ളോല്ക്കൊക്കെ ഒരുപാട് ഇഷ്ടംന്നൊക്കെ പറഞ്ഞിട്ട് കാര്യയിട്ടൊക്കങ്ങനെ പഴയ പഴയ മുട്ടായികള കൊണ്ടോകല് ആഹ ഒ റൂമിൽ ഉള്ള അഞ്ചാറ് ആൾക്കാര് ഇണ്ട് തോന്ന് ന്നു അവര് ക്കൊക്കെ പാടെ കൊണ്ടോണ്ടേ കൊണ്ടോ വു മ്പോ
കൊണ്ടോവു മ്പോ എല്ലാർക്കും കൊണ്ടോ ഓര് നോക്കി നാട്ടിന്ന് വരുന്നതായത് കൊണ്ട് എന്തെലൊ ക്കെ ഉണ്ടാവുന്ന ള്ള രു പ്രതീക്ഷ
പ്രതീക്ഷയില ആ അവരന്നെ ചിലപ്പോ വിളിച്ചോണ്ട് പറയും അതു മതി അത് മതി ന്നൊക്കെ
ആണ് ചിപ്സ് ഒക്കെ കൊണ്ടോ യാ അപ്പം തന്നെ തീരും ആ അപ്പൊക്കെ കൊണ്ടോ യ അപ്പം തന്നെ തീർന്ന് ട്ട് ണ്ടാ
എന്റെ ഹസ്ബന്റിന് അങ്ങനെ കൊടുത്തയച്ചു ന്നിട്ട് ഈ അടുത്തായിട്ട് ആ ആ പ്പാ പോവ് ണ്ടാന്നു അവിടെ അടുത്താണ് അങ്ങനെ ചിപ്സും ബീഫ് കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചുണ്ടായിഞ്ഞു അപോ ഒരിക്കെ ർ ഞ്ഞഎ പ്പളെ ങ്കി കിട്ട് ണ ല്ലേ അപ്പോ ഒര് ക്ക്
അതുകൊണ്ടാണ് ഓർ അതുകൊണ്ടാണ് ഓർക്ക് കാര്യം മ്മ ക്കൈ നോട്‌
തന്നെ ഞമ്മക്ക് ചെൽ ഡെയിലി ഇതന്നെർന പോലെ നമ്മക്ക് അതൊരു വെ ല ണ്ടാവൂല ഓരിക്ക് എന്തെങ്കിലൊക്കെ കിട്ടുമ്പോ അങ്ങനെ ഓരോ പ്രവാസികളും അങ്ങനെ ന്നെ കഷ്ടപ്പാട് കൊണ്ട് പോവാ അല്ലാണ്ട് നീ ർത്തിയില്ലെ നോ
ആ ഓ ലെ പറഞ്ഞിട്ട് കാര്യമില്ലാ ല്ലെ
ആ താണ്
ഉം
യ്യാൻ എന്നെക്കെ ഞങ്ങൾ ഏത് കാലം ഒരുമിച്ച് ജീവിക്കോ
അതാണ് പ്രവാസം ഭയങ്കരാണ് ഓ ര് ഇനി നാട്ടില് വന്ന് നിൽക്ക പറഞ്ഞാല് അപ്പൊ അടുത്ത കാര്യം
ആ ഇനീ പ്പോനി ക്കാ ണെങ്കിതന്നെ കൂടുതൽ നി ക്കോ അതും ല്ല ഒന്നൊന്നര മാസത്തോളം അയ് കൂടുതൽ അധികം ഉണ്ടാവൂല്ല
ആ രണ്ട വർഷത്തേക്ക് പോവും രണ്ടു മൂന്ന് മാസം
അതെ എന്റെ ഹസ്ബൻഡ് അങ്ങനെപ്പോ രണ്ട്‌ വർഷം വിസ അടിച്ചി രണ്ടു വർഷാ ഇനിപ്പോ ഒരു വർഷയിട്ടൊ ള്ളൂ ഇപ്പൊ പോയിട്ട് ഇനി രു വർഷം കഴിയണം
ഒരു വർഷം കഴിയണം
ആഹ അങ്ങനെയൊക്കെ
അല്ല ഏ ഹസ്ബൻന്റ് ഇപ്പൊ കൊറേ ആയോ പോയിട്ട്
ആഹ ഇതാ ഒരു വർഷ ആവുണു ഇനിപ്പോ ആഗസ്റ്റ് വര് ണം ആ അത് വി സിറ്റ് വിസ ആവോ ണ്ട് രണ്ടു മാസം അങ്ങനെ പോയി പിന്നെ അയ് ന് ശേഷാണ് വിസ അടിച്ചത് രണ്ടു വർഷം ആ രണ്ടു വർഷത്തിനാണ് വിസ ച്ചത് അപ്പൊ നി രണ്ടു മാസം കൂടെ ണ്ട് ഒരു വർഷ ആവാന്
അതാണ് പക്ഷെ ഉമ്മള് ഇങ്ങനെ കാത്തിരിക്കും വരാ ള്ള് പക്ഷെ വന്ന് കഴിഞ്ഞാലൊ വേഗം അങ്ങോട്ട് പോകു
ഉം എങ്ങനെ ലും നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം
അതാണ് കൊർ ച്ച് മ്മള് തവേ കുട്ടി വെൽതാവുമ്പ ത്തേക്ക് ഓ ഇപ്പൊ ഒരു സങ്കടം
അതെ ഇത് വരെ കുട്ടിനെ കണ്ടിട്ട് പോലും ഇല്ലേ. നേരിട്ട് കണ്ടിട്ട് ഇല്ലേ അങ്ങനൊക്കെ ആൾക്ക് വരാന് നല്ല ആഗ്രഹണ്ട്. പക്ഷെ ഏ ഹ് വന്ന് കഴിഞ്ഞാല് ഇങ്ങട്ടും അങ്ങോട്ടൂള്ള ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാത്തിനും ആ മാസ ത്തെ ചെലവ് ആ വേറാരും നോക്കാനായിട്ടില്ലേനും
ആഹ്
മേലൊക്കെ തായക്കൊ ഓര്ക്ക് വേറാരേലും ണ്ടെങ്കി കൊഴപ്പല്ല. ഉപ്പാ ഉപ്പാക്ക് പണിണ്ടാവും എപ്പളേലൊക്കെ അതുകൊണ്ട് കാര്യല്ലല്ലോ.
ഇല്ല്യാ
ആഹ് അങ്ങനെ ആവുമ്പോ ബുദ്ധിമുട്ടാണ് വന്ന് കഴിഞ്ഞാല്. അങ്ങനെയൊക്കെ പോകുന്ന്
എന്നിട്ട് പിന്നെ വീ ഇങ്ങക്ക് അങ്ങോട്ട്ന്നാ പോയിക്കൂടെയ്നോ?
അങ്ങോട്ട് പോവാനും റിസ്കല്ലേ ഇപ്പൊ യുദ്ധവും കാര്യങ്ങളും ആയിട്ടേ ആഹ് ആഹ് ഏറെ അതാണ് ആളിങ്ങട്ട് വരാത്തതന്നെ പിന്നെ ഇങ്ങട്ട് കേറാൻ കഴിയൂലേ പിന്നെ കടങ്ങൾ തലേൽ വെച്ച് നടക്കണ്ടേരും.
ആഹ് ഇപ്പൊ കൊറേ
ആഹ് ഇണ്ടേ അവിടെ തന്നെ ഒരുപാട് പേര് അങ്ങനെ പറീണിണ്ട് പിന്നെ എടങ്ങാറായിക്കാ അങ്ങട്ട് പോവാനും കോലല്ല അങ്ങനെ ഇങ്ങനെറഞ്ഞിട്ട് ആഹ്
കാണാല്ലോ
ആഹ് എല്ലാര്ക്കും വരാ ആ ഗ്രഹണ്ട് പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങട്ട് പോവാൻ കഴയില്ലേന്ന് കര്തിആണ് എല്ലാരും പോവാണ്ടിരുന്നിട്ട് കാര്യോം ല്ല ഉം കടങ്ങളും കാര്യങ്ങളും ആവുമ്പോ പോവാണ്ടിരുന്നിട്ടും കാര്യല്ല.
അതാണ് പ്രശ്നം ആഹ് ഇനി അറിയില്ല ഇനിയിപ്പന്താട്ടെ ഒള്ളെ
എന്തൊക്കെയാണ്ന്നാവോ ഉം ആൾക്ക് വരാൻ വ ല്ലാഗ്രഹണ്ട് കാണും കൂടെ ചെയ്യാത്തല്ലേ അപ്പൊ
ആ ആ
ഇണ്ട് അപ്പൊ എങ്ങനെലൊക്കെ വരണംന്നൊക്കെ പറഞ്ഞോണ്ട് നിക്കാണ്. ക്ഷെ വന്ന് കഴിഞ്ഞാ അങ്ങട്ട് കേറാൻ കഴിഞ്ഞ് ഞ്ഞില്ലേലും ആണ് ഏറെ ബുദ്ധിമുട്ട്
ആഹ് ന്നാൽ ഓക്കെ പിന്നെ വിളിക്കണ്ട്.
ആഹ് ആയിക്കോട്ടെന്ന ന്നാ ശരി